കേൾക്കുന്നുണ്ടോ
ആ കേൾക്കുന്നുണ്ട് എന്തൊക്കെയ വർത്താനം സുഖല്ലേ
സുഖാണ് ചായ അടുക്കളേക്കൊക്കെ എറങ്ങിയോ
ട്ടൊന്നൂല്യ
മ് ഞാനും എറങ്ങിട്ടില്ലേ ഇറങ്ങാൻ വേണ്ടി ഇങ്ങനെ
ആ ഉമ്മേം ആ അതെ ഉമ്മ ഉണ്ട് അട് ക്കളയിൽ അനിയത്തിക്ക് സ്കൂൾ പോകാനുണ്ട് അപ്പോൾ ഓൽ എന്തോ ഭക്ഷണം ആക്ക്ണ്ന്ണ്ട് സ്കൂളിലേ ഉണ്ടോ മ് നമ്മുക്ക് കുറ കൂടെ കഴിഞ്ഞിട്ട് എറങ്ങണം ഞാൻ എന്റെ വീട്ട് ട്ട്ലാണ്ള്ളെ
അത്ശെരിയാണ്
മ് പിന്നെ എന്തൊക്കെ എന്താ ചായക്ക്ണ്ടാക്ക്ന്നേ
ചായക്ക്ന്ന് ദോശേണ്.
ദോശീമ് എന്തൊക്കെ അറിയന്ത നീ കറിന്നേ
ഇന്നലത്തെ കറിണ്ട് ഇന്നലത്തെ കറി മോൻക്ക് പറ്റൂലങ്ങനെ
ഏ ണ്ടാക്കണ്ട്യേരുല്ലേ
കൊറച്ച്ണ്ട് അതേയൂല്ല അപ്പ കൊർച്ച്ണ്ടാ വേരാ ഉള്ളീം ഉരുളകെയങ്ങും അങ്ങനട്ട്ങ്ങാണ്ട് കൊറച്ചുണ്ടാക്ക മോൾക്ക് കടി കൊ ണ്ടോവും മാണ്ടിയേരും ഓൾക്ക് സ്പെഷ്യല്ണ്ട് ത്ണ്ട് ട്യൂഷണ്ട്. പത്താക്ലാസ്സ്‌
ആഹ് ആഹ് ആഹ് അപോ മ് ഉസ്കൂള് കൊണ്ടാനും ക്ഷണം വാണ്ടിയേരൂല്ലേ
ആഹ്
എന്താ അരിന്റെ ദോശേണ്ടാക്കല്
ആഹ് അരിന്റെ ദോശ പൊടി ദോശവടെ ആര്ക്കും പറ്റൂലങ്ങനെ
ആണോ
ആഹ്
മ് ആഹ് ഏ ദോ രാവിലെ ദോശന്നെണ്ടാക്കല് അല്ലേ വേറെന്തെങ്കിലും
രാവില എല്ലണ്ടാ പ്പും പുട്ടും ദോശീമ് നൂൽപൂട്ടും വെള്ളം ഓ
ഏ ആഹ് ഓരോ ദിവസം ഓരോന്നായിരിക്കുലേ ആഹ്
ചെലപ്പോ നേരം വൈഗി ടൈം അങ്ങനെക്കെള്ള ദിവസങ്ങളില് കൂടുതലും പുട്ട് തന്നെ ഉണ്ടാക്കല്ല് വേ എളുപ്പ പണിക്ക്
ഏ എ പുട്ടാണല്ലേ
ആ
ഉം -ഉം പിന്നെ എന്തൊക്കെയാ അത്താഴം മഴ ഉണ്ടോ അവിടെ
മഴ ഇന്നലെ രാത്രി നല്ല പെയ്തിക്കണ തോന്നുന്നുണ്ട് ഇന്നലെ ഇപ്പൊ ഇവിടെ ഒരാഴ്ച രണ്ടാഴ്ച ആയിട്ട് മഴേ ഇല്ലായിരരുന്നു പത്ത് പതിനഞ്ച് ദിവസായിട്ട് ഇന്നലെ വേകുന്നേരം ചാറിപ്പോയി ഇപ്പൊ ഇന്ന് രാവിലെ ഇപ്പോ എണീച്ചപ്പളെ അതാ നല്ല മഴ പെയ്തക്കണ്
ഇവിടെ അങ്ങനെ തന്നെ രണ്ട് മൂന്ന് ദിവസ് സായിട്ട് ഭയങ്കര വെയില് ഇല്ലായിരുന്നു മഴയൊന്നും ഇല്ലന്നെ ഇന്നലെ വൈകുന്നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് ചാറി രാത്രിയൊക്കെ എണീച്ചപ്പോ നല്ലൊരു മായന്റെ സൗണ്ട് ഒക്കെ കേട്ട്
ആ പിന്നെ വെയിലെറക്കുമ്പോ ന ല്ല ച് ചൂടുവാണ് എന്താണ് ഇപ്പത്തെ വെയില് ആ മഴ പെയ്ത ഒരു ഇതും ഇല്ല നല്ല ചൂട്
മയ ഒന്ന് നിന്നപ്പഴേക്ക് ചൂടും തൊട
ആ ചൂടായി
പെയ്യുന്ന ഒരു സമയത്ത് നല്ല തണുപ്പുണ്ടായിരുന്നു ഭയങ്ക തണുപ്പായിരുന്നു രണ്ട് മൂന്നാല് ദിവസം പിന്നെ ചൂടന്നെ
ചൂടന്നെ അതന്നെ
കുറവു ആണല്ലേ
ആ മറ്റേതിന് ആ എത്തീട്ടും മഴ ആ നമ്മടെ മക്കൾക്ക് മദർസക്ക് പോകുമ്പളൂ അല്ലെ നല്ല പാടാണ് ആ ഇപ്പ എന്റെ മോളൊന്നും കൊടേ കൊണ്ടുപോവി- യാ
ഏഹ് മഴ വരു ത് ഭയങ്കര കൊറവന്നെ
ആ അതെ ഉം
പിന്നെന്തൊക്ക്യാ?
ഇങ്ങക്കെന്താ കടി?
ഇവടാ ഉമ്മ ചപ്പാത്തിം ഗ്രീൻ പീസിന്റെ കറിയാ
ആഹ് ശെരി ഉം ഇവടെ കടലക്കറി കടലക്കറി അങ്ങനൊക്കെ വെച്ചി ഇന്നെങ്ങ് ല് ഇവരെ പണി ഇവര് അയ്ൻ്റെ നീര് മാത്രട്ക്കും. അങ്ങനെണ് അത് മുയ്വ്വയ്ല ആഹ് കടൽന്നും കഴിക്കൂല എന്റെ മക്കൾക്ക് അങ്ങ
ഏഹ്
കടലൊന്നും കഴിക് അയിന്റെ നീര് മാത്രം കൂട്ടും എന്നിട്ട് വാപ്പി ഞാനോടെ മുയുവൻ കൂട്ടി കലിയക്കല്
ഏഹ് ഇവിടെ എല്ലാർക്കും ഇഷ്ടാണ് എനിക്കൊക്കെ ഭയങ്കര ഇഷ് പിന്നെ ഉമ്മയൊക്കെ ഉച്ചക്കുംന്തതിന്നും ബാക്കിണ്ടെങ്കില് കടലൊക്കാ ആഹ്
ക്ക്കൂട്ടോ
ആന്നു ഞമ്മള് ഒക്കെ കൂട്ടത്
ആഹ് അതെ പി പിന്നെ ഉം എന്തെന്ന് ചാ ഇവലക്ക് മീൻകറി മീൻകറി അങ്ങനൊക്കെയുള്ള ചിക്കൻ കറി ചി കറിയൊകെ ബാക്കി ഉണ്ടായാലേ നല്ല തിന്നു
ഏയ് ഓരോരുത്തക്കും ഓരോ ഇഷ്ടണല്ലോ
ആഹ് അതെ
പിന്നെ വേറെന്തൊക്കെയാണ്
മീനൊക്കെ കിട്ടുവോ നേരത്താ
പിന്നീ ഞമ്മള് പോയി വാങ്ങണം കട ഇവിടെ കൊണ്ടുവരുത്തൊന്നുവില്ല കടെ പോയി വാങ്ങണം ആഹ് അവിടെ തന്നെ ണ്ട് മീന്റെ വി കടകളും
അവിടെ അടുത്ത്‌ അടുത്തന്നെ
തന്നെ കടകളൊക്കെ ഉണ്ട് മീൻ കിട്ടന്ന് ആ അവിടെ പോ ഇപ്പ മീനൊന്നും നല്ല കിട്ടാനില്ലാലോ ആഹ വീട്ടില് വരുവരിക്കുലെ ഇപ്പൊ ഇതിന് മീനൊക്കെ കുറവാണല്ലോ നല്ല മീനൊന്നും അങ്ങനെ കിട്ടാനില്ല അപ്പൊ ങ്ങന ഒന്നുമ പച്ചക്കറിയൊക്കെ കറി വെക്കും പിന്നെ ഇടക്ക് മീൻ വാങ്ങും
പച്ചക്കറി കറി വെച്ചാലന്ന മക്ക ളോന്നും കൂട്ടുല്ല സാമ്പാർ ആണെങ്കിൽ കൂട്ടൂ നമ്മഈ തേങ്ങരിച്ച വെക്കുന്നില്ല കറി മുരിങ്ങാക്കായി അതൊന്നും കൂട്ടൂല്ല അതക്കെ ഒഴിവാക്കി ലാണ് വെച്ചിട്ടുണ്ടെങ്കില് ഒന്നുംല മീൻകറി മുളക് ഇടുക അല്ലെങ്കിൽ സാമ്പാർ വെക്കുക അതൊക്കെ പറ്റുള്ളൂ ഇപ്പൊ പിന്ന ഞാൻ കുറച്ചെങ്കിലും വെക്കും ഒലപ്പമ ഉള്ളത കൊണ്ട് ഇപ്പ ഇല്ലന്നുണ്ടെങ്കിൽ ഞങ്ങള് മൂന്ന് പേരുണ്ട് ഉണ്ടാലേ മൂന്ന് പേരു ഉണ്ടാവല്ലോ നാലന്റെ രണ്ട് പെൺകുട്ടികളെ ഉണ്ടാവുള്ളു മ മോനെ തർസില ലീവിനെ നെ വരുള്ളൂ അപ്പ പിന്നെ ഇതേപലെ തെ എന്തെലും കോഴിമുട്ട വെടിച്ച് വെണ്ട വെടിച്ചെയ മീൻ പൊരിക്കുക അതൊക്കെ തന്നെ ഉപ്പേരി എന്ത് കറി വെക്കലേ ഇല്ലയ ആഹ പിന്നെപ്പോ ആണുങ്ങളൊക്കെ ഉണ്ടാവും ആണുങ്ങ ഉണ്ടാകുമ്പോൾ നമുക്കത് പറ്റുലല്ലോ
അതന്നെ ഉം കറിവാണല്ലോ എന്തായാലും
കറി വണല്ല
ഉ പിന്നെ സ്പെഷ്യലൊക്കെ ഇണ്ട സ്പേസ ലൊക്കെ ഉണ്ടാക്കും
ഇവേ
മക്കളില്ല
യാഎ ആഹ്
പിന്നെ നിങ്ങള് സ്പെഷ്യലൊക്കെ ഉണ്ടാക്കുവോ
സ്പെഷ്യല് ഇണ്ടാക്കൊക്കെ ചെയ്യും ആദ്യ ഇല്ല എപ്പോഴും ഇല്ല ഇനി ഇപ്പൊ കൊറച്ചൊക്കെ ആയിട്ട് മടിയാണ് വേറെ പോന്നീനേഷം. തറവാട്ടിലായടേമിലൊക്കെ അടിയിലടിൽ ഇണ്ടാക്കിരുന്നു ഇപ്പൊ വേറെ പോന്നീന് ഭയങ്കര മടിയ എന്നാലും ഉണ്ടാക്കൂട്ട ഉണ്ടാക്കായി അല്ല പളങ്ങൊക്കെ ഉണ്ടാക്കോ അയി പിന്നെ മക്കൾക്ക് ഈ മധുരള്ളതൊന്നും ഇഷ്ടമല്ല അവൽക്കിരുള്ളത് മ് ചിക്കൻ റോള് സമൂസ കട്ലേറ്റ് അങ്ങനത്തെ താണ് അവർക്ക്ഷ്ടം പയംമ്പുരി ഒന്നിന്റെ മോനൊന്നും തൊട്ടു നോക്കൂല ഉണ്ടാക്കിയത്. വെറുതെ ഇണ്ടാക്ക മ് ഒന്നേല്ലയ
ഏ അവന്നുണ്ടാ ഒരിക്കലും ഉണ്ടാണ്ടാവില്ല മധുരുള്ളത്
ഉണ്ട് ഇറച്ചിക്കേക്കൊക്കെ ഉണ്ടാവും ഉണ്ടാക്ക ഉണ്ടാവും അനെ ലീവിനൊക്കെ വരുമ്പോള
ആ ആ അങ്ങനെല്ല മധ് ധുരമുള്ളതൊന്നുണ്ടാക്ക്
മധുരുള്ളത്ണ്ടാക്കലില്ല അങ്ങനെ കൂടുതൽ ഇണ്ടാക്കലില്ല്യ ഓൻതിന്നൂല്ല. നമുക്ക് എളുപ്പുള്ള കടിയണ് ഒരു വൈകുന്നേരം ചയക്ക് പയം പൊരിക്കല് ബ്രഡ് ഒരിക്കല് ആ അതൊന്നും ഒരുക്ക് പറ്റുല വൽക്കി ള്ളത് എ വാപ്പാക്കു അങ്ങനെ തന്നെ നീരുള്ള കടിനോട കൂടുതൽ ഇഷ്ടം ഉം
പിന്നെ വേറെന്ന
വേറെന്തൊ ക്കെ ആഹ്
ആഹ് നാട്ടിൽ തന്നെ
ഉം മദ്രാസ പഠിപ്പിക്കും
ആഹ് ശ
ആഹ് പിന്നെ അവിട്ത്തെ അവിടെ കുട്ട്യാള് ചെറിയ കുട്ട്യാളാ അല്ലേ വല്ല്യ കുട്ട്യാളോ
എങ്ങനെ
കുട്ട്യാള് അ ചെറുതാ രണ്ടു പെൺകുട്ട്യാള് ചെറുതാ.
ഇൻകോ അല്ല എനിക്ക് മൂത്ത മോള് പത്താം ക്ലാസ്‌
ആഹ് ഇളയോൾ
പിന്നെ മോനും അവള കൂടെ തന്നെ ഓൾക്ക് പതിനഞ്ച് വയസ് മോൻക്ക് പതിനാല് വയസ് മോൻ നോ ഓളും ഓരേ വയസ്സിന്റെ വ്യത്യാസേള്ളു ആ മൂത്തോര് രണ്ടാളുട്ടോ പിന്നൊള്ളത് ചെറുത് ഓള് ഇപ്പൊ മദ്രസിയില് രണ്ടില
എ ചെറിയ കുട്ടിയാല്ലേ ആ
അങ്ങനക്കായിട്ട് പോണ് ഏതാലും ന്തേ എന്താണാവോ ഇനിയിപ്പോ മക്കളൊന്നും ഉണ്ടാവില്ല അ അ അ പിന്നെന്ത്
പിന്നെവിടെങ്കിലും ടൂറൊക്കെ പോകണ്ടോ
ആ ടൂർ പോക്കൊക്കെണ്ടേ പോയോന്നില്ല അധികം ടൂർനൊ ഞങ്ങള് പോവല് ഇവിടെയാണ് സിയാർത്ത് പോവും
ആ അ
ആ സിയാറത്തു കൂടുതലും ഉം പോവലുണ്ട് അങ്ങനുള്ള സ്ഥലങ്ങളൊക്കെ ടൂറും പോവായില്ല്യ ടാ ഇല്ല വർക്കില് പോവും പിന്നെ എടെലൊക്കെ പോവും. പഷേ എന്നാലും കൂടുതല് പോ
ആഹ്
ഉം അങ്ങനെയൊക്കെ പോകും.
പിന്നെ അവിടെ കൃഷിയൊക്കെ ഉണ്ടോ?
കൃഷിയൊന്നും ഇവിടെഇല്ല പിന്നെന്ന് പറയുമ്പയെ നമ്മടെ ചുറ്റുുവട്ടൊക്കെ വച്ചെല് കൃഷി ഉണ്ടാക്കുന്നവർക്ക് ഇണ്ടാക്കാം ഒരുപാട് മുതലാളിമാര് പറമ്പ്ണ്ട്. പക്ഷെ ആരാ ഇവിട അങ്ങനെ ആരും ഇങ്ങനെ ഉണ്ടാക്കലില്ല പിന്നെ ഞങ്ങടെ വീടിന്റെ അവിടുന്നു കുറച്ചപ്പുറം പോയാലൊക്കെണ്ട്. ആൾക്കാരെ പാർ കൊക്ക്ണ്ടാരുന്നു ഒരു അങ്ങനെ ഇല്ല പിന്നെ നമ്മളൊന്നു അയ്മ്മക്ക് നിന്നിട്ടില്ലേ ഇതുവരെ ഉം ഏഹ് ഞാന് കൂടുതൽ വീ ത്ൾ ചെടി ഉണ്ടാക്കു.
ചെടിയാണ് ആഹ്
ചെടികളൊക്കെ ഉണ്ടാക്കും. പിന്നെ കോഴി ഴി ഒന്നുംഇല്ല കോഴി ഞാന് ഇവ എപ്പഴും പറയുംകോഴിക്കൂട് വാങ്ങീട്ട് കോഴിനെ വളർത്താന്ന്. ഉം പിന്നെ കോഴിയൊക്കെ ഇണ്ടായാലും താണേ ഇവിടെ നല്ല നായ്ക്കള ശല്യെണ്ട്.
ആഹ് അപ്പൊ കൈ തൊറന്നു വിടാൻ പറ്റലുണ്ടാവൂലാല്ലോ. ആഹ് ഏഹ് ഇവിടേം അങ്ങനെ തന്നെയ നായ്ക്കടെ ശല്യം ഭയങ്കരാ. കോഴിക്കളെ തൊറന്ന് വി ട്ടപ്പൊ കൊണ്ടുപോയിക്കളയും ഉം.
എനിക്ക് പൂച്ചനെ വ ളത്തുന്നത് ഭയങ്കര ഇഷ്ട്ടേയിരുന്ന്. അങ്ങനെ അതൊക്കെ വളർത്തിയിരുന്ന് ആദ്യം. പൂച്ചെണ്ടായിരുന്ന്. പിന്നെ ഞാന് എനിക്ക് ഒരു വെയ്യായ്ക വന്നപ്പോ പിന്നെ ഞാൻ അത് കൊടുത്ത്. ഒന്ന് വാങ്ങണന്ന് വിചാരി‌ക്കിണ്ട്. കൊറച്ച് കഴിയട്ടെ. അപ്പൊ പിന്നെ ഇവിടെ നിന്നട്ട്
എന്ത്?
വു വയ്യായി വന്നപ്പളേ അള്ളിനെ കൊടുത്ത് പിന്നെ വാങ്ങി ത്തില്ലാറയാ നല്ല ഒരു പൂച്ചേരുന്നു.
ഏഹ് ആഹ് ആഹ് നല്ല രസവുണ്ടാവല്ലേ പൂച്ച
ആഹ് പിന്നെ ഇമ്മ ഇങ്ങനെ എനിക്ക് മ ഞാൻ ഇൻജെക്ഷനെക്കെ കൊടുത്തിരുന്ന് അയിന് മാന്തിയാലും പ്രശ്ന ഇല്ല ആഹ് എന്റെ ഉമ്മാക്ക് ഇഷ്ടല്ലാരുന്നു പൂ ച്ചനെ വളർത്തണെ ഞാന് ഉമ്മ ങ്ങനെ പറയും മാന്തിയാല് അങ്ങനെയാണ് ഇങ്ങനെയാണ് അസുഖം വരും അങ്ങനെയൊക്കെ പറയും
ഉം ഞാൻ എന്നാ വിളിക്കാം
ആഹ് ശെരി എന്നാ ഓക്കേ ഉം